ഹലോ ആഹ് കേൾക്കാം കേൾക്കാം
എന്നാ വിശേഷം അവിടെ
വിശേഷം എന്താ ദാ ഇങ്ങനെ ഇരിക്കുന്നു ഇവിടെ കുഞ്ഞെക്കെ ആയിട്ട് സുഖമായിട്ട് ഇരിക്കുന്നു പിന്നെ അവിടെ എന്താ വിശേഷം
ഇവിടെ നല്ല വിശേഷം
പിന്നെ ഇഷ്ടപ്പെെട്ട ഫുഡൊക്കെ എങ്ങനെയാ
ആഹ് ഇഷ്ടപ്പെട്ട ഫുഡ് അങ്ങനൊന്നുമില്ല ഈ പറഞ്ഞ പോലെ എല്ലാം കഴിക്കും പക്ഷെ കുഴിമന്തിയാ ഇഷ്ടം ജങ്ക് ഫുഡ് ആയിട്ട് അതെ അതെതെ പക്ഷെ എപ്പോഴും കഴിക്കാൻ പറ്റിയെലല്ലോ
പറ്റുയേല ആണ്
അതെ ആ പിന്നെ മന്തിലിമൺസ് ഒക്കെ ഞങ്ങള് മേടിക്കും
ഓഹ്
ആഹ് അന്നേരം പിന്നെ കൊഴപ്പയില്ലല്ലോ മന്തിലിമൺസ് സത്യം പറഞ്ഞാ ഈ കുഴിമതി എന്ന് പറഞ്ഞ സാധനം അത്ര പന്നയാ കൊള്ളത്തില്ല നമ്മുടെ ശരീരത്തിന് കേടാ അങ്ങനെ പറയാൻ പറ്റത്തില്ല പക്ഷെ- അതിന്റ ഒരു കോമ്പിനേഷൻയില്ലേ മറ്റേ മയോണയിസ് മയോനയി - നമ്മുടെ മയോണേസും കുഴിമന്തിയും അത് വിരുുദ്ധാഹാരമാ അതുകൊണ്ടാ അങ്ങനെ പറയുന്നത് അറിയാവോ ഇയാൾക്ക് അറിയാവോ അതിനെ കുറിച്ച് അങ്ങനെയാ ഇത് ഗൾഫിന്ന് ഗൾഫ് ഗൾഫ് കൺട്രീസിലൊക്കെ- ഫേമസ്സ് ആയ സാധനമാ ഈ കുഴിമതി അപ്പൊ അവര് ഉപയോഗിക്കുന്നത് മറ്- മറ്റേ ആ മറ്റേ ചില്ലി ചില്ലി കൂട്ടിയ ഒരു ചമ്മന്തി പോലത്തെ ഒരു സൈഡിഷ്‌ കിട്ടത്തില്ലേ അതിനകത്ത് ആഹ് തക്കാളി തക്കാളി ചില്ലി ആഹ് അതൊക്കെ ഇട്ട് ഒരു സാധനം ആഹ് ആ സാധനമാ ഗൾഫില് പ്രൊമോട്ട് ചെയ്യുന്നേ അതും സാലഡും കു - ക കുഴിമന്തി കഴിക്കണോന്ന് പറയുന്നേ പക്ഷെ അത് ഈ ഇങ്ങോട്ട് ഇന്ത്യയിലോട്ട് വന്നപ്പോം- അത് ഇന്ത്യയിലോ മൊത്തമാണോ കേരളത്തി മാത്രമാണോന്ന് എനിക്കറിയത്തില്ല വന്നപ്പം- ആഹ് ഇതേ ഇത് ഈ മയോണൈസ് എന്ന് പറഞ്ഞ സാ സാധനം അത് മൊത്തവും ചേരണ്ടാത്തതല്ലേ ചേർത്ത് നമ്മള് ഇട്ട് അടിക്കുന്നേ ഏഹ് ആഹ് വെളുത്തുള്ളി ഗോൾഡ് വിനർ ആഹ് ആഹ് അതൊന്നും ചേരണ്ടാത്ത സാധനമാ
പക്ഷെ നമുക്ക് ഹോംലി ആയിട്ട് മയണൈസ് ഉണ്ടാക്കാൻ പറ്റും നല്ല പുഴുങ്ങിയ മുട്ടയൊക്കെ ആഡ് ചെയ്ത്
ആ പറ്റും പക്ഷെ അതും മയോണീസ് എന്ന് പറഞ്ഞ സാധനമേ അൺഹെൽതിയാ അതുകൊണ്ടാ ഈ അത് രണ്ടും കോംമ്പോ കൊള്ളത്തില്ലന്ന് പറയുന്നേ നമ്മുടെ കുഴിമന്തി ആഹ് അതെ അതെ അങ്ങനെ ഒരു സംവിധാനമ്മുണ്ട്
ആഹ് എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ട് കേക്കുവാ പക്ഷേ ഇപ്പം
ഈ മറ്റല്ലേ മ് പിന്നെ മറ്റേ- കുഴി കുഴി കുഴിമന്തി അല്ല അൽഫാം മന്തി അത് ഡേഞ്ചർ അൽഫാമംമന്തി മസാലകളായിട്ട് അത് വയറിനു കൊള്ളത്തില്ല പിന്നെ മറ്റേ കുഴിമന്തിയില്ലേ ചിക്കൻ അതെന്നാ മന്തിയാ നോ - നമ്മള് ഏ ആഹ് ചിക്കൻ - ചിക്കൻ വേവിച്ചു തരുന്നേ ആ മോസ്റ്റ്ലി നമ്മുടെ ഭക്ഷണത്തിന്റെ കൂടെ- ചിക്കൻ വേയിച്ച് തിന്നണോന്ന് ഡോക്ടർമാരൊക്കെ പറയത്തില്ലേ ചിക്കൻ വേവിച്ച് പുഴുങ്ങി തിന്നണോന്ന് ആ ഒരു പുഴുക്കലല്ലേ ആ കുഴിമന്തില് കുഴിമന്തില്ലെ ആ ചിക്കന് അത് തിന്നാം
ആഹ്
പക്ഷെ ഈ അൽഫാമന്തിയാ ഇച്ചി ഡേയ്ഞ്ചറ്
അൽഫമന്തി ഇച്ചിരി ടയിഞ്ചറ് കാരണം സ്പൈസസ് കൂടുതലാണ് പിന്നെ പിന്നെ അത് നന്നായിട്ട് കുക്ക് ചെയ്യുന്നില്ലല്ലോ നമ്മള് ആവുമ്പൊ അത് നന്നായിട്ട് വെള്ളത്തി കിടന്ന് നന്നായിട്ട് കുക്കായാണ് എടുക്കുന്നത് പക്ഷെ അ പക്ഷെ ഹാഫ് കുക്ക നമ്മള് ജസ്റ്റ് ആ തീയിടെ പുറത്ത് വെച്ചൊന്ന് ചുട്ട് ട്ടെടുക്കുന്നത അതുകൊണ്ട് അത്കൊണ്ട് നമുക്കത് ഹെൽത്ത് ഇഷ്യൂസ്ണ്ടാവും
ആഹ് അതെ അതെ അങ്ങനെയാ പറയുന്നെ കേട്ട് കേൾവിയാ കേട്ടോ ഈ ഷെഫൊക്കെ പറയും ഈ റീൽസിലൊക്കെ കാണും അല്ലാതെ ഞാനിത് അനുഭവിച്ചിറഞ്ഞിട്ടൊന്നില്ല പിന്നെ നമ്മൾ എപ്പഴുമേ ആഹ് ആഹ് അധികമായാൽ അമൃതം വിഷംന്ന് പറയുന്ന പോലെ ഇത് മാത്രമല്ല എന്തും അധികമായ വിഷവാ നട്സൊക്കെ നമുക്ക് നല്ലതാ ഹെൽദിയാന്ന് പറയുന്നത് നഡ്സ് അധികമായാൽ അത് നമ്മുടെ നമുക്ക് ശരീരത്തിന് കേടല്ലേ കൊളസ്ട്രോള് കൊഴുപ്പ് കൂടും ഓഹ് അതെ അതുപോലെ തന്നെയാ ഇതും ഉള്ളൂ പിന്നെ എല്ലാം ഒരു ലിമിറ്റിന് നമ്മൾ നിക്കുവാണെ ക്ക് അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പം നല്ല പോലെ കഴിക്കാം ഉം
പിന്നെ ഹോംലി ഫുഡ് ഐറ്റംസിൽ എങ്ങനെയാ സ്പെഷ്യൽ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഐ മീൻ ഫേവറേറ്റ്
ഞങ്ങൾ തന്നെ വീക്ക്‌ലി വൺസ് ഞങ്ങള് ഒരു ബിരിയാണി ഉണ്ടാക്കും അല്ലെങ്കിൽ ഞങ്ങൾ തേങ്ങാച്ചോറെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്
ബിരിയാണി എനിക്ക് തോന്നുന്നു ഇച്ചിരി അൺ ഹെൽത്തിയാ കാരണം നെയ്യ്
അങ്ങനെയല്ല വീക്ക്ലി വൺസ് ഈ ഒരു ഇപ്പൊ ഈ ഈ ഒരു ബിരിയാണി ഒരു ഞായറാഴ്ച ഉണ്ടാക്കിയാ നെക്സ്റ്റ് അടുത്ത ഞായറാഴ്ച ഒരു തേങ്ങാച്ചോറാവും
ആഹ്
പിന്നെ അയിന്റെ അടുത്ത ആഴ്ച ഒരു നെയ്ച്ചോറ് അങ്ങനെ പിന്നെ ആർ ക്കേലൊക്കെ എന്തേലും ഭ ഹെൽത്ത് ഇഷ്യൂസ് പനി അതുപോലെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് ഡൈജസ്റ്റ് ആവത്തില്ലല്ലോ നോർമൽ ഫുഡ് അല്ലേ എടുക്കണ്ടേ അപ്പൊ അത് ഉണ്ടാക്കത്തില്ല അത് അവോയ്ഡ് ചെയ്യും ഉം
ആഹ് ആഹ് ആഹ് തേങ്ങചോറ് റെസിപ്പി എങ്ങനാ എന്താ എനിക്ക് മനസ്സിലായില്ല തേങ്ങാ ആഹ് ആഹ് റെസിപ്പി ഒന്ന് പറഞ്ഞു തരുവോ
ആഹ പറഞ്ഞു തരാല്ലോ അതെന്ന നല്ല ഫുഡ അത് പോത്തെറച്ചിയും തേങ്ങാ ചോറും ഏറ്റവും നല്ല കോമ്പിനേഷനാ ചിക്കൻ കറി ആണേലും ഓക്കെയാട്ടോ ഉം അതെങ്ങനെയെന്ന് വെച്ചാ മറ്റേ എന്നാ ആദ്യം ഏഹ് നമ്മള് സവോള ഇല്ലേ സവോളയും പിന്നെ ഹോൾ സ്പൈസസ് അതും കൂടെ ഇട്ട് വഴറ്റണം എന്നിട്ട് ഒരു ഒരു താങ്കളുടെ കുടുംബം എങ്ങനെ സ്മോൾ ഫാമിലി ആണോ ബിഗ് ഫാമിലി ആണോ സ്മോൾ ഫാമിലിയ ആഹ് അപ്പൊ ഒരു ഇതാക്ക ഒരു സവോളയും എന്നിട്ട് അതിന്റെ കൂടെ രണ്ട് പച്ചമൊളകും പിന്നെ ഒരു എന്നാ അയിന്റെ പേര് എന്നാ തക്കാളിയും ഇട്ടു വായറ്റണം ഉം
ആഹ് ആഹ്
ആ സ്പൈസസും എല്ലാം കൂടിട്ട് വഴറ്റിയിട്ട് തേങ്ങയില്ലേ തേങ്ങാ വെ വെളിച്ചെണ്ണേൽ വെക്കുന്നാ നല്ലത് അത് വയറ്റുന്നത് ഏഹ് തേങ്ങ ആഹ് അരക്കണം പെരുംജീരകം ഇച്ചിരി ഏറെ വലിയ ജീരകംല്ലേ നിങ്ങൾ എന്നാന്നാ പറയുന്നെ ആ വലിജീരകം വലീജീരകം ഇച്ചിരി ഏറെ ഇട്ടിട്ട് തേങ്ങ തേങ്ങായും വലിജീരകവും മറ്റേ എന്നാ മഞ്ഞപ്പൊടിയും ഇട്ട് നന്നായിട്ട് അരക്കണം
ആഹ
നന്നായിട്ട്ന്ന് വെച്ചാ നല്ല നല്ല ഫൈനല്ല അതിന്റെ തൊട്ട് മേൽ ഇതില്ലേ അതിന്റെ ആ ഒരു ലെവലില് അരക്കണം എന്നിട്ട് ഇത് ഈ വഴറ്റി വെച്ച സാനത്തിനകത്തോട്ട് ഇടണം കുക്കറിലാണെങ്കിൽ ഓക്കെ ന ഒരു ചെർ അഞ്ചു ലിറ്ററിന്റെ കുക്കറില്ലേ
ആഹ
ആഹ് അതി അതിലിട്ട് തന്നെ വഴറ്റിയിട്ട് ഈ തേങ്ങ അരച്ച് വെച്ച അതിലൊഴിക്കണം ഒഴിച്ചിട്ട് അത്. അതിനകത്ത് അര സ്പൂൺ മല്ലിപ്പൊടി ഇടണം കൊറിയാണ്ടർ പൗഡർ അറിയാലോ മല്ലിപ്പൊടിയന്ന് തന്നെ നിങ്ങള് പറയുന്നേ ആ ആ ആ സാധനം വിടണം
ആ ആ
എന്നിട്ട് അത് നന്നായിട്ട് തിളപ്പിക്കണം എന്നിട്ട് ഗരം മസാല ഇടണം എന്നന്നിട്ട് ഉപ്പിടണം ആ ഗരം മസാല ഇടണം ഉപ്പിടണം എന്നിട്ട് ഈ ആ വെള്ളത്തിനെക്കാളും ഇച്ചിരി അടുത്ത ലെവലില ഉപ്പ് നമ്മുടെ ടേസ്റ്റ് ചെയ്യുമ്പം വെള്ളത്തിനേക്കാൾും കൂടി നൽക്കണം ഉപ്പിന്റെ അളവ്
അരി റൈസ് ഇടുമ്പോ
റൈസ് ഇടുമ്പോ അത് ഇതാ ടാലി ആകാൻ വേണ്ടി എന്നിട്ട് ഇത് തിളക്കുമ്പോത്തേനും ഈ റൈസ് ഇടണം
ഉം
നമ്മുടെ അരി നമ്മള് കുത്തിരി നമ്മുടെ നിർമ്മലോ എന്തേലും അപ്പം വെള്ളം വെക്കുന്നതന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരു പാത്രത്തില്ൽ നമ്മൾ കഴുകി അരി വെക്കുകന്ന് വെച്ചോ അപ്പൊ ആ പാത്രത്തിനെ മുക്കാൻ പാത്രം അന്ന് വെച്ചോ എന്നിട്ട് ആ ആ മുക്കാൽ ആ അരി മുക്കാലുണ്ടല്ലോ ആ മുക്കാല അളവിന് രണ്ടു പാത്രം വെള്ളം ഊറ്റണം മനസ്സിലായോ കറക്റ്റ് മുക്കാല ആ അരി എന്തോരം നൽക്കുന്നു അത്ര അളവ് വെള്ളം അതിലൂറ്റണം ഉ പിന്നെ നമ്മുടെ ആ അരി വേകുന്ന ഒ ഇതന്ന് വെച്ചാ എന്റെ കുക്കറിന് മൂന്ന് വിസിലും രണ്ട് സിമ്മും രണ്ട് മീഡിയവും മൂന്ന് നല്ല നോർമല ആയിട്ട് ഒരു വിസിൽ മൂന്ന് വിസില് വരും പിന്നെ രണ്ട് മീഡിയവും വെച്ചാ എന്റെ ആ ചോറ് നല്ല കറക്റ്റ് ആയിട്ട് വേകും
ആ അഞ്ച് വീസില അപ്പം ടോട്ടൽ ആ ആ
അവിടുത്തെ എങ്ങനെയാെന്ന് എനിക്ക അറിയത്തില്ല കുക്കറിന്റെ ആ ഒരു
അതനുസരിച്ചിരിക്കുവല്ലോ
ആ അതെ അതെ അതെ അതെ ഇറച്ചിയൊക്കെ ആ കുക്കറിൽ എന്തോരം ഉ വിസിൽ വെക്കും പറഞ്ഞെ
ഒരു ചിക്കനാണെന്നുണ്ടെങ്കില് ഒരു മൂന്ന് ഫിസില് ആഹ ചിക്കന് മൂന്ന് വിസില് മതി
പായസം പോലെ ആകും ചിക്കൻ ഒക്കെ മൂന്ന് വിസിൽ വെച്ചാ എത്ര വർഷത്തെ പഴക്കം ഉണ്ടാകും പാഞ്ഞെന്ന് പറ
കുക്കറിന് പഴക്കം കൊറച്ചു നാളൊത്തെ കാണും ഒരു നാലോ അഞ്ചോ വർഷക്കാണ് പഴക്കം
ആണോ എന്റെ പായസമാവും എന്റെയും അതെ അഞ്ചാറു വർഷത്തെ പഴക്കമുണ്ട് കുക്കർ എന്നാലും എനിക്ക് ചിക്കനോക്കെ ഇതിലെ വേവിക്കാൻ പറ്റത്തുള്ളൂ നോർലി ഇ നോൺസ്റ്റിക്കിന്റെ പാനിലാണ് ഞാൻ വേവിക്കുന്നത് പിന്നെ ബീഫോ ബീഫ് എന്തോരം
മൂന്ന് വിസില് ചിക്കനൊക്കെ ആറ് ഏഴ് അ അ
അപ്പം എങ്ങനെയായിരിക്കും നിങ്ങളുടെ വിസിലിന്റെ അളവ് എനിക്കറിയത്തില്ല പക്ഷെ ഇതാ സംഭവം അപ്പൊ ഇയാൾക്ക് അരി വേകുന്ന ഒരു ഇത്‌ അറിയാമല്ലോ അതനുസരിച്ച് വിസിലടിപ്പിക്കുക
ആഹ
എന്റെയൊക്കെ ഇവിടെ ഒരു വിസിലടിച്ചാ ബീഫ് വേവും
ഒരു
പിന്നെ നമ്മള് ജസ്റ്റ് തിളപ്പിച്ചാ മതി ആ എന്റെ കുക്കറിന് ഒരു വീസിൽ അടുപ്പിച്ച ബീഫ് വേവും പിന്നെ പിന്നെ തിളപ്പിച്ചാൽ മതി തിളപ്പിച്ചാൽ നമ്മുടെ പാകത്തിന് കിട്ടും ഉം പക്ഷെ എന്റെ കുക്കർ അഞ്ചാറ് വർഷത്ത പഴക്കമുള്ളതുവാ
ആഹ് ഇവിടെ പക്ഷെ നല്ല വേവുണ്ട്
അല്ലെ ഓക്കേ ഓക്കേ ഒരു വട്ടം ട്രൈ ചെയ്യ ചെയ്തു നോക്ക് എന്നിട്ട് എന്തേലും സംശയം ഉണ്ടെങ്കിൽ യൂ യുടൂബിൽ നോക്ക് അന്ന്‌ അടിപൊളി അത് തേങ്ങാ ചോറും പോത്തടച്ചി പിന്നെ പരിപ്പ് കറി ആഹ് പപ്പടം അച്ചാറ് ആഹ് അത് അൺഹെൽത്തി ഫുഡ് ഒന്നും അല്ല നല്ല ഫുഡ ആഹ് വീക്കിലി ഒന്സ് ഒക്കെ സുഖമായിട്ട് കഴിക്കാം പിന്നെ നി നിങ്ങടെക്കാ അവി